ഹലോ കേൾക്കാം കേൾക്കാം നന്നായിട്ട് കേൾക്കുന്നുണ്ട്.
ആഹ് ആ എന്തെടുക്കു ആയിരുന്നു?
ഞാന ഇടെ വെറുതെ ഇരിക്കുവായിരുന്നു ഞാനിപ്പോ കുളിച്ചിട്ടിങ്ങോട്ട് വന്നതേ ഉള്ളൂ ഭയങ്കര ത ചൂടല്ലെ അപ്പൊ കുളിച്ച് വൃത്തിയായിട്ട് വന്നതേ ഉള്ളു.
ഓഹ് അതെയോ മഴയുടെ കാലാവസ്ഥയാണെങ്കിൽ കൂടെ രാത്രിയാകുമ്പോൾ ചൂടാണല്ലേ.
അതെ അതെ തീർച്ചയായും.
ആഹ് പിന്നെല്ലാരും അവിടെ കെടന്നോ?
അതെ അതെ ഇവിടെ എല്ലാവരും കെടന്നു.
ഊം ആഹ് ഇന്നിപ്പം നമ്മളി ങ്ങനെ ഈ പറേന്ന പോലെ തന്നെ ഇപ്പ ഭയങ്കര ചൂടാന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ പരിസ് ഥിതിയൊക്കെ വളരെയധികം നമ്മുടെ കാലാവസ്ഥയൊക്കെ വളരെയധികം മാറിയിരിക്കുന്നല്ലേ. തിപ്പം ആഹ് രാവിലെ തണുപ്പും രാത്രി ചൂടുംന്ന്ള്ള അവസ്ഥയാ അല്ലേ?
തീർച്ചയായിട്ടും കാലാവസ്ഥ വളരെയധികം വ്യതിയാനം വന്നിട്ടുണ്ട്.
അപ്പീ പറയുന്ന പോലെ തന്നെ ഇന്നിപ്പം നമുക്ക്ത്ര പരിസ്ഥിതി സംരക്ഷണം ഏ ഇപ്പം കൂടുതൽ നമ്മുടെ പരി അ ഈ പരിസ്ഥി സാം സമൂഹത്തിലാണ് കൂടുതൽ പരിസ്ഥിതി ദിനങ്ങളും പരിസ്ഥിതിയുമായിട്ടുള്ള നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കൊറേ പദ്ധതികളും അ കൊറേ പരിപാടികളൊക്കെ നമ്മള് കാണാറുണ്ട് ഇപ്പം താങ്കൾക്ക് തോന്നാറുണ്ടൊ ഇപ്പ ഇന്നത്തെ കാലത്ത് പരിസ്ഥിതി സംരക്ഷണത്തെ ആഹ് അത്രയധികം അവര ത്രയധികം പ്രാധാന്യം കൊണ്ട് കണ്ട കൊണ്ടാണ് എല്ലാവരും ആഹ് എന്തവാ അത് തിരിച്ചറിഞ്ഞ് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്.
തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനും ഭൂമിയുടെ ഭാവിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ പരസ്ഥിതി ദിനം അതു കൊണ്ടിത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാ
അതെ അതെ ഇ അവിടെ പൊതുവെ നമ്മള് വിദ്യാലയങ്ങളിലെല്ലാം നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കാറുണ്ടല്ലേ ജൂൺ അഞ്ച് പരിസ്ഥിതിദിനം നമ്മള എല്ലാവരും ആഘോഷിക്കും ഇപ്പൊ ഓരോ കുട്ടികൾക്ക് അദ്ധ്യാപകർ ക്ക്ഹ് വൃക്ഷത്തൈകള് നൽകുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ താങ്കളുടെ കുട്ടിക്കാലങ്ങളിലീ ഇങ്ങനെയൊക്കെള്ള ഒരു ദിനങ്ങള് ആഘോഷിക്കയും തങ്കൾ താങ്കൾക്ക് ഇങ്ങനെ ഉം വൃക്ഷത്തൈകളൊക്കെ കിട്ടിയിട്ടുണ്ടോ
അതെ അതെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനും കൊറെ അധികം ആഹ് ഇതാഘോഷിച്ചിട്ടൊക്കെ ഉള്ളതാണ്
അതെ ഈ പറയുന്ന പോലെതന്നെ പരിസ്ഥിതി സംരക്ഷണം ഏഹ് എപ്പഴും എല്ലാപ്പഴും നല്ല പ്രധാനമായൊര് ഒരു ഏ് എല്ലാവർക്കും അത് എല്ലാം മനുഷ്യ ജീവജാലങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട ഒന്നേ ഒന്നിവയാണ് അല്ലേ
അതെ അതെ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതാണ്
ഈ ബ്രിട്ടാ നമ്മള് ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത്
പരിസ്ഥിതി സംരക്ഷണം വെച്ചാ പ്രകൃതിയെയും വനങ്ങളെയും ജലസ്രോതസ്സുകളെയും വായുവിനെയും മണ്ണിനെയും മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനെയാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത്
ഈ പരിസ്ഥിതി സംരക്ഷണം എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനമായിട്ടെന്ന് തോന്നാറുള്ളതെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ
ആഹ് അങ്ങനെ തോയ്ച്ച് കഴിഞ്ഞാല് ഏ്ഹ് ഇങ്ങനെ നമ്മളിങ്ങനെ സംരക്ഷിക്കുമ്പോഴ് അത് ഏറ്റവും എന്താണ് ആവശ്യമുള്ളത് നമ്മുടെ ആൾക്ക്യാല് ഭൂലോകത്തെ ആവശ്യമായത് നമ്മള് സ്റ്റിപ്പടി നമ്മള് ഷ് എന്താണ് ഏ് സംരക്ഷിക്കണം അല്ലെങ്കില് അത് ചൊരു കൂട്ടി വെക്കണം അത് നശിപ്പിക്കര്ത് ഉള്ളത് നമ്മള് നന്നായി സൂക്ഷിക്കാ എന്നുള്ളൊരആശയാവാണ്‌ കാരണം ഇരു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണോല്ലോ
അതെ അതെ ഈപറയുന്നത്പോലെ ശുദ്ധവായും വെള്ളവായി ആരോഗ്യരുമായി ജീവിതം ലഭിക്കും പരിസ്ഥിതി സംരക്ഷണം ഏറ്റവും കൂടുതൽ അനിവാര്യമാണല്ലേ അതുപോലതന്നെ ഇപ്പഴത്തെ പരിസ്ഥിതി ഇപ്പം പ്രകൃതി ദുരന്തങ്ങള് ഒരുപാട് ഉം നമ്മള് അനുഭവിച്ചല്ലോ ഇപ്പ ഈ പറയുന്ന പോലെ തന്നെ ഇന്നത്തെ പരിസ്ഥിതീല് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എൻ എന്തൊക്കെയെന്ന് താങ്കൾക്ക് തോ എൻ എന്തെങ്കിലൊക്കെ തോന്ന തോന്നിയിട്ടുണ്ടോ
എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നാമത്തെ പ്രധാന പ്രശ്നം വനനശീകരണം ഒണ്ട് വായുമലിനീകരണം ഉണ്ട് ജലമലിനീകരണം പ്ലാസ്റ്റിക് മാലിന്യം കാലാവസ്ഥാ വ്യതിയാനം എന്നിവയലും പ്രധാന പ്രശ്നം പിന്നെ വനനശീകരണ അറിയാല്ലോ ഇന്ന് എവിടെയെക്കെയാണ് കാട്ണ്ടായിരുന്നത് പോലും കാണത്താൻ ബുദ്ധിമുട്ടാണ് എല്ലാ വ്ടും എല്ലാ വീട്ന്റെ മുറ്റത്തും ഇപ്പം വൃക്ഷങ്ങളില്ല എല്ലാം നട്ട് നട്ട് വൃക്ഷങ്ങളെല്ലാം മുറിച്ച്കളയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ജനങ്ങള് നദികൾലെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് വേസ്റ്റ് ഇടുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടിടുന്നു ഫാക്ടറിയിൽ നിന്നുള്ള ഏ്ഹ് എന്താണ് ആ് നീരാവി നീരാവി പോലുള്ള പൊടികള് പറ പറക്കുന്നു പിന്നെ ചെറിയ ചെറിയ പുകകള് ഇതെല്ലാം ജലത്തെയും വായുവിനെയും എല്ലാം മലിനമാക്കികൊണ്ടിരിക്കാണ് പിന്നെ ഇതിനായിട്ട് പ്രധാനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വീട്ടില് മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് ഓരോ വണ്ടികള് വാഹനങ്ങള്ണ്ട് മൂന്ന് പേരും മൂന്ന് വാഹനത്തിലാ പോവ്ന്നത് അപ്പോ റോഡ് നിരത്തിലയിലേക്ക് എറങ്ങുമ്പഴ്ത്തേക്ക് ഇത് എല്ലാം കൂടെ മലിനമാക്കുവല്ലോ അത് വളരെയധികം ബാധിക്കും ഒരാളെയ് ന്നല്ല ഒരുവിധം എല്ലാവരെയും ബാധിക്കും അല്ലെ
അതെ അതെ ഈപറയുന്നതാന്ന് ഇപ്പം ഒരുവിധം നമ്മളെ വായുമലിനീകരണം ഏറ്റവും കൂടുതല് നമ്മള് പരിസ്ഥിതിൽ നിന്ന് നേരിട്ന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് കാരണം ഈ പറയുന്ന പോലെത താങ്കൾ പറയുന്നോലെ നാലു പേര് ഒരു വീട്ടിൽഉണ്ടെ ഉണ്ടെങ്കിൽ തന്നെ നാലു പേർക്കും ഒരേ വാഹനമാണ് ഇപ്പ വാഹനിലെ പുക ശ്വസിക്ക് ഈ അന്തരീക്ഷ മലിനംമാവുകയും അങ്ങനെ വായുമലിനീകരണം സംഭവിക്കുക്കെ ചെയ്യും ഈ പറയന്നുള്ള താങ്കൾ പറഞ്ഞ വനനശീകരണം ജലമലിനീകരണം ഇങ്ങനെ എന്നിവയൊക്കെ ഒരു പ്രധാന പ്രശ്നവാണ് പരിസ്ഥിതി നേരിടുന്നത് ഇപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് വിദ്യാലയങ്ങളിൽ വൃക്ഷ തൈകള് നടാനായിട്ട് തരുമായിരുന്നു നമ്മള് ചെലപ്പോ നമ്മളത് നടും അല്ലെങ്കി ചെലപ്പോ നമ്മളതതങ്ങനെ വെച്ചിരിക്കും ഈ വൃക്ഷങ്ങൾ നട്ടു പിടിപ്പിക്കുന്നതിലൂടെ എങ്ങനൊക്കെ നമുക്ക് ഒരു പരിസ്ഥിതിയെ എങ്ങനെയെക്കെ സഹായിക്കും ഒരു സഹകരണം ആവും എന്ന് താങ്കളുടെ അഭി
അതെ അതെ മരങ്ങള് നമ്മള് മരങ്ങൾന്ന് പറയുന്നത് പ്രധാനമായി വായു ശുധീകരിക്കും അതുപോലെ തന്നെ മഴ ലഭിക്കാൻ സഹായിക്കുകയും, ചൂട് കൊറയ്ക്കുകയും, ജീവജാലങ്ങൾക്ക് ആവ ആവാസ വ്യവസ്ഥ ഒരുക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് വൃക്ഷങ്ങൾ വൃക്ഷങ്ങളില്ലാതെ എന്ത് ഭൂമി എന്ത് ലോകം അല്ലേ? വൃക്ഷങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്
അതെ അതെ ഈ പറയുന്ന പോലെ വൃക്ഷങ്ങൾ എപ്പഴും ആഹ് എല്ലായിപ്പോഴും ഇപ്പം നമ്മടെ കേരളം എന്ന് പറയുമ്പോ തന്നെ പച്ചപ്പിന്റെ നാട് അതായത് പച്ചപ്പാണ് പച്ചപ്പ്ന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം വൃ വൃക്ഷങ്ങളാണ് വൃക്ഷങ്ങളില്ലാതെ എന്ത് പരിസ്ഥിതി എന്ത് കേരളം താങ്കൾ പറയുന്നത് വളരെ ശരിയാണ് ഇപ്പം ഈ പറയുന്നത് ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് നമ്മളിപ്പം ആഹ് മരങ്ങൾ ആ ഇപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനായി കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇപ്പം ഒരു ബോധവൽക്കരണ ക്ലാസോ അതോടൊപ്പം തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് നമുക്ക് ഇപ്പം പരിസ്ഥിതി സംരക്ഷണമായി ഏഹേ ചെയ്യാൻ കഴിയും
കുട്ടികളുടെ കാര്യം പറയയാണെങ്കില് മരങ്ങൾ നട്ടുപിടിപ്പിക്കാം, പ്ലാസ്റ്റിക് ഉപയോഗം കൊറയ്ക്കാം അതുപോലെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക ആഹ് ശുചിത്വ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്ക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എന്റെ അഭിപ്രായത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങള് ഇതൊക്കെ ചെയ്യുമ്പോ തന്നെ ഒരു കുട്ടിയുടെ മാനസിക അവസ് ത്ത മാറും അതുപോലെ തന്നെ ഈ കുട്ടി അടങ്ങിയിരിക്കുന്ന ലോകം മാറ്റാൻ അവൻ ശ്രമിക്കും അങ്ങനെ പല പല മാറ്റങ്ങളിലേക്ക് നമ്മുടെ ഭൂമി നിക്കും ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ അത് കുറയ്ക്കാൻ കഴിയുന്ന് ഞാൻ വിശ്വസിക്കുന്നു
അതെ അതെ താങ്കൾ പറയുന്ന പോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇപ്പോ മരങ്ങൾ നട്ടുപിടി പ്പിക്ക പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്ക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ തന്നെ കുട്ടികൾല് ഓരോരോ മാറ്റങ്ങള് നമുക്ക് സാ കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു വീട്ടിൽ പരിസ്ഥിതി സംരക്ഷിക്കാനായിട്ട് നമുക്ക് അവർക്ക് ഇപ്പ പറഞ്ഞ കൊടുക്കാം നിങ്ങള ഇന്ന ഇന്നത് ഒക്കെ ചെയ്യണം വീട്ടിൽ നമൾക്കൊരു പ്രകൃതി, ഒരു പരിസ്ഥിതി സംരക്ഷിക്കണം ഇങ്ങനത്തൊക്കെ ചെയ്യണംമെന്ന് പറയുമ്പം എഹ് താങ്കൾ എന്തായിരിക്കും കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത്?
ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് നമുക്ക് ഇപ്പൊ ഏറ്റവും അമൂല്യമായിട്ടുള്ളത് ജലവും വൈദ്യുതിയുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ വെള്ളവും വൈദ്യുതിയും പാഴാക്കാതിരിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് മിക്ക കുട്ടികളും പഠിക്കാൻ നേരത്ത് ലൈറ്റും ഫാനും ഇടും എന്നിട്ട് പഠിച്ച് കഴിയുമ്പോ എറങ്ങി പോകുമ്പോ അത് അണക്കാറില്ല അതെ ഇപ്പൊ ടി വി കണ്ടോണ്ടി കണ്ടോണ്ടിരിക്ണ ടി വി കണ്ടോണ്ട് ഫോണും കൈ കാണും രണ്ടും ഒരേ സമയം അത്രയ്ക്ക് ഉപയോഗിച്ച് കളയുന്നുണ്ട് അതുപോലെ പല പല കാര്യങ്ങള് പിന്നെ പറയാണെങ്കില് കുട്ടികള് തുണി സഞ്ചികള് ഉപയോഗിക്കാൻ പറയും എല്ലാരുടെ കയ്യിലും പ്ലാസ്റ്റിക് ബാഗുകളാണ് അത് ഒരു മാസം രണ്ട് മാസം ഉപയോഗിക്കും അത് പൊട്ടി പോവും കീറിപ്പോവും അതെടുത്ത് കളയും അടുത്ത ഉപയോഗിക്കും. ഇത് തന്നെയാണ് ഇവരുടെ പ്രധാന പരിപാടി അങ്ങനെ ഉപയോഗിച്ച കാരണം ഇന്നത്തെ സമൂഹത്തില് ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടോന്ന് നമുക്ക് നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് നമ്മള് ഉപയോഗിക്കുന്നത് നന്നായിട്ട് തുണിസഞ്ചികള് ഉപയോഗിച്ചാല് വീണ്ടും കഴുകി ഉപയോഗിക്കാം അതാകുമ്പോ വീണ്ടും നമുക്ക് റീസൈക്കിൾ ചെയ്യാം പുനരുപയോഗത്തിന് നല്ല കാര്യമാണ്. പിന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, ഇതൊക്കെ ശുചിത്വ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യവല്ലേ ഇതെല്ലാവർക്കും സ്വയം ചിന്തിക്കാവുന്നതും സ്വയം എന്താലും പെരുമാറാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
അതെ അതെ സ്വയം പെരുമാറാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മള് കുട്ടികളേം പറഞ് അത് ചെയ്യിപ്പി മനസ്സിലാക്കി കൊടുക്കണം അതു പോലെ വീട്ടിൽ തന്നെ ഒരു പരിസ്ഥിതി സംരക്ഷിക്കാൻ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്താൽ കൂടി തന്നെയാണ് കുട്ടികളത് കുട്ടികൾ മാറി ചിന്തിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യണം പരിസ്ഥിതി സംരക്ഷിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യയിരിക്കണം. ഈ പറയുന്നത് പോലെ തന്നെ നമ്മള് പരിസ് സ്ഥിതി ഒരുവിധം നമ്മളൊക്കെ വീട്ടിൽ സംരക്ഷിക്കുക ഒരുവിധം നമ്മള് പ്ലാസ്റ്റിക് ഉയോഗം നമ്മൾ വീട്ട്ല് ഇപ്പം ആ ഒരുവിധം സർക്കാർപദ്ധതി ഹരിതകർമ്മ സേന പദ്ധ തിയെ കൊണ്ട് നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാ നമ്മുടെ വീ നമ്മുടെ വീട്ടിൽ നിന്നും പരിസരത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വന്നേ ഇതുപോലെ സർക്കാർ പദ്ധതി ഇതിൾ ഏറ്റവും കൂടുതൽ പ്രയോജനകരമായി തോന്നിയിട്ടുണ്ടോ? സർക്കാർ പദ്ധതി ഇതും നല്ല ഒരു പദ്ധതിയാണ്.
അതെ തീർച്ചയായിട്ടും, മനസംരക്ഷണ പദ്ധതികൾ ശക്തമാക്കണം, മലിനീകരണ നിയന്ത്രണങ്ങൾ, നിയമങ്ങൾ, കർശനമാക്കണം. ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തണം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് എന്താണ് അന്തരീക്ഷ പ്രശ്നവും പരിസ്ഥിതി പ്രശ്നങ്ങളും കുറയ്ക്കേണ്ടേ
അതെ അതെ ഈ പറയുന്ന പോലെ തന്നെ പരിസ്ഥിയ സംബന്ധിച്ചി ഓരോ വ്യക്തിയുടെയും ആ എന്താ ഓരോ വ്യക്തിയുടെയും ആ പരിസ്ഥിതി അവബോധം അതായത് ഇങ്ങനെ പരിസ്ഥിതി നശിപ്പ രുത് അത് സംരക്ഷിക്കേണ്ട നമുക്ക്പ്പോ ജീവവായു തരുന്നത് നമ്മുടെ ജീവന്റെ വില എന്ന് പറയുന്നത് പരിസ്ഥിതിൽ നമ്മൾ നിലനിൽക്കുന്ന വൃക്ഷങ്ങളും നമ്മുടെ ആ പുഴകളൊക്കെ ഇതുമലിനമായി വൃഷങ്ങളൊക്കെ വനനശീലണം ചെയ്യപ്പെട്ടാൽ തന്നെ നമ്മുടെ പകുതി പ്രകൃതി ചൂഷണം ചെയ്യുക പ്രകതിയിലൂടെ നമുക്ക് പ്രകൃതി ദുരന്തം ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ്. അപ്പൊ ഇതൊരു സ്വയം അവബോധം ഉണ്ടെങ്കി തന്നെ ഒരുവിധം നമുക്ക് ഈ നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുകയൊക്കെ ചെയ്യാം. ഈ പറയുന്ന പോലെ തന്നെ ആ ചെറിയ ചെറിയ നല്ല ശീലങ്ങളാണോ ഒരു വലിയ മാറ്റത്തിന് ആ വഴിയൊരുക്കുന്നെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ?
ശരി അതെ അതെ തീർച്ചയായിട്ടും. ചെറിയ ചെറിയ നല്ല ശീലങ്ങൾ സ്വീകരിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ നമുക്കും നമ്മുടെ ചുറ്റുമുള്ള ഈ ഭൂമിയും മനോഹരമാകും. നല്ല ഹരിത കർമ്മമാക്കുകയുള്ളൂ.
അതെ അതെ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇപ്പൊ ചെറിയ ചെറിയ ശീലങ്ങളിലൂടെയാണ് നമ്മള് വലിയ വലിയ മാറ്റങ്ങൾ എല്ലായ്പ്പോഴും സംഭവിക്കുന്നത് അല്ലേ ഇപ്പോൾ പരിസ്ഥിത്തെ സംബന്ധിച്ച് കുട്ടികൾക്കത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണംമെന്ന് പറയ്മ്പോൾ തന്നെ അവിടെ കുട്ടികൾക്കത് മനസ്സിലാക്കി കുട്ടികളത് നല്ല ശീലങ്ങൾ ചെറിയ ചെറിയ ഇപ്പോ കുട്ടിക്കാലം മുതലേ നമ്മൾ പഠിച്ചത് പിന്നീട് നമ്മൾ വളർന്നു വലുതാവുമ്പോൾ നമുക്കും ഒരു അവബോധം ഒരു സ്വയം ഉപബോധം നമുക്ക് ഉണ്ടാവുന്നത് ഈ പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ നമ്മള് പൊതുവെ നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ
തീർച്ചയായും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വളരെയധികം ഇതാണ് ഇന്നത്തെ തലമുറയില് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ കടമയാണ്
അതെ അതെ ഈ പറയുന്നത് പോലെ തന്നെ അതെ അതെ നമ്മുടെ കടമയും കൂടിയാണ് പരിസ്ഥിതി സംരക്ഷണം അത് നല്ലത് അത് നമ്മളും അലസമായി നടന്നാൽ തന്നെ നമുക്കും അത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമ്മടെ ജീവനും അത് വലിയ ഒരു അബദ്ധായിരിക്കും നമ്മളത് അലസമായി കളയാതെ പരിസ്ഥിതിയിൽ തന്നെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ ഇത് ജീവവായുവാണ് അപ്പൊ നമ്മൾ അതേപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതുണ്ട ല്ലേ
അതെ തീർച്ചയായും നമ്മള് ശ്രദ്ധിക്കണം നമ്മള് നന്നായി പെരുമാറണം അല്ലേ
അതെ അതെ അതെ പറ ഇപ്പഴത്തെ തലമുറകൾ ഇങ്ങനെയൊക്കെ പരിസ്ഥി സംരക്ഷണ പരിപാടികൾ ഏർപ്പെടുക ഇപ്പഴത്തെ കുട്ടികൾ അങ്ങനെ താങ്കൾക്ക് തോന്നാറുണ്ടോ അതോ ഈ കുട്ടികളൊന്നും ഇപ്പഴും ഈ ഫോണിൻ്റെ ഉപയോഗത്താൽ അടച്ച് മൂടിയിരിക്കുന്നൊരു ഒരു സമുദായം ഇപ്പഴത്തെ ഒരു സമുദയാണല്ലോ താങ്കൾക്ക് എങ്ങനെത്താണ് അഭിപ്രായം
ചില കുട്ടികളാണെങ്കിലും- ഇതിതിനൊന്നും താല്പര്യം- കാണിക്കാതെ- പുറമെ പുറക്കോട്ട് നിക്കണം- അപ്പം ആ കുട്ടികളെ- മുൻനിരയിലേക്ക് കൊണ്ടുവന്ന്- പ്രാധാന്യം മനസ്സിലാക്കി നല്ല- രീതിയില്- ഒരു പരിധിവരെ കൊണ്ടുവന്ന- തന്നെ അവര് ഇതില്- എനിക്കോന്ന്ണ് ഒരു വട്ടം- ഏ കുട്ടികൾ ഇങ്ങനെ എല്ലാരും- ഒരുമിച്ച് സഹോദര്യത്തോടെ- ഇങ്ങനെ- പെരുമാറുമ്പം ഒരു വട്ടം വന്നു- കഴിഞ്ഞ അവർ വീണ്ടും- മുന്നോട്ട് വരും എന്നാണ് എന്റെ- വിശ്വാസം.
അതെ, അതെ, ഏ ഇപ്പം ഈ പറയുന്ന പോലെ, താങ്കൾ പറയുന്ന പോലെ തന്നെ- കുട്ടികളുടെ ഇനിയും നല്ല, നല്ല ശീ- ശീലങ്ങൾ പലതും, ഏറ്റെടുക്കാതെ വലിയ- മാറ്റങ്ങൾ തന്നെ സംഭവിക്കട്ടെ. ഒരു പരിസ്ഥിതി സംരക്ഷണം- ഓരോരുർക്കുംഓരോ- ഉത്തരദിത്തമാണ് ഓരോ- ഓരോരുത്തരും ഓരോ- ഉത്തരവാദിത്തത്തോടെ- പരിസ്ഥിതി സംരക്ഷിക്കട്ടെ എന്ന്- നമുക്ക് വിശ്വസിക്കാം. യ്ക്കാം ഈ പറയുന്ന പോലെ- നമ്മുടെ ഈ സംസാര ശു- ഏ, സംസാരത്തിലൂടെ- പരിസ്ഥിതി സംരക്ഷണത്തിന്- പ്രാധാന്യം- തങ്ങളുടെ അറിവ് എനിക്കും- പകർന്ന പകർന്നു തന്നതിന്- വളരെയധികം നന്ദിയുണ്ട്. അത് എനിക്ക് ഒരുപാട്- സന്തോഷമുണ്ട്, ഈ താങ്കൾ- പറയുന്ന പോലെ- തന്നെ ഈ ഒരു സംഭാഷണം- വളരെ വിജ്ഞാനപ്രദവും, പ്രചോദനകരവുമായിരുന്നു. ആഹ, വളരെയധികം നന്ദിയുണ്ട്.
തീർച്ചയായിട്ടും എനിക്ക്- വളരെയധികം ഇഷ്ടപ്പെട്ടു- വളരെയധികം വിലപ്പെട്ട കുറെ- കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു- തന്നതിന്. അപ്പം മരങ്ങൾ നട്ടുപിടിപ്പിക്കാം, ശുചിത്വമുള്ള ഭൂമിക്കായ്- ഒരുമിച്ച് പ്രവർത്തിക്കാം, നന്ദി.. !
നന്ദി.. !